ഹലോ കേക്കാൻ പറ്റുന്നുണ്ടോ
ആ കേൾക്കാലോ നമസ്കാരം
കാരം
നല്ല വിശേഷം വൈകുന്നേര ത്തെ കാപ്പിയെല്ലാം കുടിച്ചോ
കാപ്പി കുടിച്ചു കാപ്പി കുടിച്ചു കുടിച്ചിട്ട് ഇവടങ്ങനെ ഇരിക്കായിരുന്നു മഴയാണ്
കാറ്റും വെളിച്ചം ഉണ്ടോ മഴയാണോ
മഴയാണ് ഫുള്ളും മഴയാണ് ഇന്ന് ഫുള്ള്
മഴയാണല്ലേ ഇങ്ങനെ കാപ്പിയും എടുത്ത് മഴയും ആസ്വദിച്ച് എന്താണ് കാപ്പിക്ക് കഴിക്കാൻ
ഇവിടെയോ
കഴിക്കാൻ കഴിക്കാന് ഏ
പത്താവട പത്താവട പ
ഓ പക്ക വടയും നല്ല ചമ്മന്തിിയും ചൂട് കാപ്പിയും മഴയും അപളി തന്നെ
ക്കാവ പറഞ്ഞത് എന്താെന്ന് മനസ്സിലായോ മറ്റേ മൈദ മൈദല്ലല്ലോ ഈ ചിപസ് ആണൊക്കെ ഒരു സാധനം
അതാണ് ഞാൻ വിചയിച്ച പക്കവടം എന്താന്ന അറിയോ പിന്നെ ഉള്ളിയും
ആഹ എനിക്ക് തോന്നി ഉള്ളിവട ആഹ ഹഹ് ഹഹ
ആ ഉള്ളിവവിടൻന്റെ ചെറുത് ഉള്ളിവിടന്റെ അനിയൻ അനിയൻ ചെറിയ ഉ പക്ക പടാ
ല്ല
അതല്ലാ അല്ലേ ആഹ കൊ വി വലിയള്ളി വലിയള്ളി ഏ അ അപ്പൊ അതല്ല ഏതിപ്പക്ക എവിടെയാണെങ്കിലും കൊഴപ്പല്ല മഴ ആായിട്ടാണോ റ ഇഞ്ച് കുറവ് ക്ലിയർ ആവുന്നില്ലല്ലോ
അഞ്ചോറായിട്ടാണേ വീട്
ആ റേഞ്ചിൽ എടുത്ത നക്കണേ കട്ട ആാക്കരുത് റേഞ്ചിൽ എടുത്ത് നക്കണേ
ചേറങ്ങങ് പുൊറത്തു വിട്ടറങ്ങട്ടെ പറഞ്ഞോ ഇല്ലല്ലല്ല കേക്കാമോ
ഔ കേൾക്ക കേൾക്ക അങ്ങനെയാണ് ഉം മഴയക്ക ആസ്വ കാപ്പിെല്ലാം കുടിച്ച്ു ഏ
ഇവിടെ പായസൈയുടെ ആ വീടാപ്പൊ റേഞ്ചിന് ചെറ
ആണല്ലേ േഞ്ചള്ളടത്തേക്ക് നക്കുവോ കട്ടാക്കരുത ക കരുത് ബൈഞ്ചല്ല അടത്തേക്ക് നക്കുവോ റേഞ്ചില അടുത്തേക്ക് നീക്കു. ആ റേഞ്ചില അടുത്തേക്ക് നിക്കൂ കട്ട ആക്കരുതിട്ടോ
ഇല്ലില്ല അതൊരു കോള് വന്നതാണ്.
ആഹ കോള് വന്നത് പെട്ടെന്ന് കട്ട ആക്കണം കോള് ഒഴിവാക്കി വിടണം.
ഹം പറഞ്ഞ
ആഹ് എവിടെ ജോലി ചെയ്യണണ്ടോ
ഇല്ല ഒന്നുമല്ല വീട്ടില് ഹൗസ് വൈഫ ആണ് മോളുണ്ട്. ഹസ്ബൻഡ് പുറത്താണ്. ജോലി ചെയ്യാനൊക്കെ ഇഷ്ടം ജോലി ചെയ്തോണ്ടിരുന്നതാണ് നേരത്തെ
ആഹ പോയ എന്താന്ന്
ഡൽഹിയിലൊക്കെ ആയിരുന്നു വർക്ക്. ചെയ്തോണ്ടിരുന്നു. പിന്നെ ഇപ്പ കല്യാണം കഴിഞ്ഞ്, വീട്ടിൽ തന്നെ
പോയി ആളെയാണ്ണപ്പൊ ഞാൻ വിളിക്കുന്നത് കുറച്ച്
അതെ അതെ അവിടെ എന്ത ചെയണു എന്തെലും വർക്ക് ചെയ്യുന്നുണ്ടോ
ഏയ്‌ ഇവിടെത്തന്നെ ഇവിടെത്തന്നെ ഇല്ല ഇല്ല ഇവിടെ കിച്ചണില് നല്ല വർക്കാ. ഓ കിച്ചണില് നല്ല വർക്കല്ലേ കിച്ചണില് വൈകുന്നേരം വരെ വർക്കല്ലേ നമ്മുക്ക്.
ഹും ഹും, ആരൊക്കെ ഇണ്ട അവിടെ?
ഞാനും പിള്ളാരും
പിള്ളാര എന്ത ചെയ്യന്ന്
പിള്ളേര് രണ്ടു പേര്.
കാപ്പി കുടിച്ചതല്ലേപറ നിങ്ങൾക്ക് നോമ്പല്ലേ
ആഹ് ഞാൻ കുടിച്ചില്ലല്ലോ, നിങ്ങള് കുടിച്ചോന്നല്ലേ ചോദിച്ചേ.
ഓ അങ്ങ ഞാൻ കുടിച്ചന്നോ ഞാൻ കേട്ട കാപ്പി കുടിച്ചിട്ടിരിക്ക
ഇല്ല ആ കാപ്പി കുടിച്ചി ല നോമ്പാണ്, ഇ നോമ്പ് തുറക്കാൻ കുറച്ച് സമയം കൂടെ ഇങ്ങനെ കാത്തിരിപ്പാണ്. സെപ്ഷ്യല് അടണ്ട്
ഉം
അപ്പ ഇണ്ട്
ഉം
ആ ഇനി ഓട്ടട ഇണ്ടാക്കണം.
ഉം ഹം ഹ
ആ പിന്നെ പിന്നെ ചോദിക്കണ്ട. അത്രേ ഉള്ളൂ എന്തപ്പ ഇതൊക്കെ കൊടെ ഞാൻ തന്നെ ഉണ്ടാക്ക
അല്ല വല്ല ബിരിയാണി ഫ്രൈഡ് റൈസ്
ഏയ് നോമ്പെനതോന്നും ശെരിയാവൂല. നോബിന അതൊന്നും ശരിയാവൂല്ല.
ആണോ ഇ വേറെ എന്നോട് ആരോ പറഞ്ഞല്ലോ കൊറച്ച മുമ്പ് വിളിച്ചപ്പ ആഹ പത്തിരി ചിക്കൻ കറിയാണന്ന്
ആഹ് ആ പത്തിരി കഴിക്കാം പത്തിരി ഒക്കെ ഉണ്ടാക്കി കഴിക്കാം നോമ്പിന് നല്ല ഇതാണ് ആഹ ചിക്കൻ കറി പത്തിരിക്ക് വേണല്ലോ
ആഹ ഇച്ചിരിമ്പ് അത എന്നോട് ആരോ പറഞ്ഞു എന്നോട്
ഓരോര ഐറ്റം ഉണ്ടാവും അവിടെ അടുത്ത് പത്താം ക്ലാസ്സില് മോന് മോള് ഏഴാം ക്ലാസ്സില്
ആഹ ആഹ ആഹ
ഉം
എവിടെ അടുത്ത തനെയാണോ സ്കൂളൊക്കെ
സ്കൂള അടുത്ത് തന്നെയാണ്
ആഹ് ആ ആഹ് ഇന്നയിപ്പോ പഠത്തല്ലായിരുന്നല്ലേ എങ്ങനാപ്പൊ നടന്നാണോ പോുന്ന അ
അല്ല അല്ല ബസില് പോണം ബസില് ആഹ മോന് ലൈൻ ബസില് പോകുന്ന മോള് ഇവിടെ ഏപ്പ ച്ചിട്ടണ്ട് ഒരു വണ്ടി അതില് പോകന്ന്
ഉ രണ്ടേരും കൂടെ നടക്കുന്നത് ഇടിയാണ് സൗണ്ട ഒക്കെക്കണ്ടല്ല
ആഹ ആഹ് അല്ല വണ്ടി അത് പുറത്തുന്ന് പോകുന്ന
ആണോ ആ വീടിന്റെ ഫ്രണ്ട് തന്നെ റോഡുണ്ടോ അപ്പൊ
ഇല്ല
ഇവിടെ പിന്നെ റോഡല്ല എന്താ പറയാ റോഡ റോഡല്ലാന്നല്ല റോഡാണ്ണ് നമ്മളെ വീട്ടിലേക്ക് വുന്ന ഇ വണ്ടികൾ ഉണ്ടല്ലോ അങ്ങനെ അങ്ങനെ അല്ലാതെ റോഡ് സൈഡ അല്ലാ ഇവിടന്ന് കയറിയാലേ ഇവിടുന്ന് കയറിയാല പിന്നെ റോഡാണ് അവിടന്ന് കയറണം
ഉ തൊട്ടടുത്താണോ ഉ ഹസ്ബൻഡ കന്തന്ന
ന പിന്ന പെരുന്നാള ഇല്ലല്ലോ നോമ്പല്ലേ
ഓ ഓ ഒ സോറി സോറി സോറി പെരുന്നാളായിട്ടൊന്നാ വായുവല്ല നോൻമ്പായിട്ട്
ഓമ്പായിട്ടില്ല ഇന്ന് ജോലിണ്ട് ജോലിക്ക് പോയതാ
ഓ ഇനിയിപ്പോൊ നാളെയും പറ്റത്തും പുറത്തോട്ടൊക്കല ഇറങ്ങുന്നുണ്ടോ
ആഹ് ഇറങ്ങണം ഇറങ്ങണം അവധിയാണ് ഇറങ്ങണം ഇത് വീട്ടിലിങ്ങനെ പത്രംഴ എടുക്കുകൊക്കെ ഞാന ഇിക്കനോണ്ട് പറയും ല ഇവിടെ ദിവസം പുറത്തുന്ന് അപ്പ എന്നോട് പറയും എന്നാ പുറത്തുന്ന് ഫുഡ്ക്ക് ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ടിരണ്ട് എന്തിനും ഇവിടെ പാത്രം കഴി ജീവം പോവാൻ
വണ്ട് ഞായറാഴ്ച ഒരു ദിവസം ഫുള്ള് പുറത്തുന്ന് രാവിലത്തെ ഭക്ഷണം മാത്രം വീറ്റിക്കന്ന് ഉച്ചക്ക് പുറത്തൊക്കെ പോയി കറങ്ങി വൈകിട്ട് ഭക്ഷണം കഴ
ആഹ ഭക്ഷണം കഴിിച്ചച്ച് വല വീട്ടിലിരിക്കുന്നവർക്കൊരു
അതെ അതെ അതെ അതെ വീട്ടിൽ
ആ അ അതെ വീട്ടില ഇരുന്ന വീട്ടില് നേരം പിള്ളേർന്ന് വൈകുന്നേരം വരെ ഒരേ ജോലിയല്ലേ
ജോലിയല്ലോലല്ല വണ്ടിയൊക്കെ ഓടിക്കോ
അങ്ങനൊക്കെ ഓടിക്കു എന്നൊക്കെ ചോദിച്ചാല് ഇഷ്ടമാ ഓടിച്ചിട്ടില്ല
പഠിക്കണം ആി കഴിഞ്ഞ വർഷൊക്കെ ഞാന ഇക്ക തന്നായിരുന്നു പുള്ളിയില്ലാത്ത കാരണം വീട്ടിൽ തന്നെ ഇരിിരുന്നു അങ്ങോട്ട് പോകോുള്ള ഇങ്ങോട്ട് അ ഞാൻ കഴിഞ്ഞ വർഷം വണ്ടി പഠിച്ചു ലൈസൻസ് എടുത്തത്ത്
ഓ ആാറന്നെ എന്തിലാ പോവാ
വണ്ടി എടുത്തു ഞാൻ ആക്ടിീവ എടുത്തു എൻറോർക്ക എടുത്തു
അത് ഇപ്പൊ ഇനി ഇപ്പൊ വിചാരിച്ച സമയത്ത് അങ്ങ ർിക്കുക പോവവാ
അതെ എടുത്തു അല്ല എ വെച്ച കാൽ നമ്മൾ വീട്ടിൽ തന്നെ കാരണം കുഞ്ഞിനന് വീട്ടിൽ ഇ മതിയായി എവിടെെങ്കും പോാനായിട്ട്ാങ്കെടു ്പ അവ സമയംണ്ടാവൂില്ല
സമയ ഉണ്ടാവലോ അതെ പിന്നെ സമയം ഉണ്ടല്ല നമ്മള അങ്ങനെ വേറെ ആരൊക്കും ണ്ട കൂ പോകുമ്പോന്ന ഓര സമയത്തി നമ്മ തിരിച്ചുരണം
തിരിച്ച് വരാനും നിക്കണം ഇതാവുമ്പോ ഇപ്പൊ കൊഴപ്പല്ല ഞങ്ങളിപ്പ എല്ലാ മിക്കിവസം അങ്ങനെ തന്നെ. ഇപ്പ അമ്മയ്ക്ക് അത് തന്നെ നല്ലായി കാരണം അമ്മയ്ക്ക് ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് ഇപ്പൊ വണ്ടിയള്ള വലിയ ഉപകാരമായി കാരണം ഇതിൽന്നെ ഫുള്ള് പോക്കും വരവൊക്ക അവളേം കൊണ്ടാണേലും എടക്ക് അതെ അതെ അളെ കൊണ്ടാണേലും ഇടക്ക് പുറത്തൊക്കെ പോവും പിന്നെ രാത്രിയൊക്കെ പോയി ഫുഡ്ഒക്കെ കഴിച്ചിട്ട് വരും ഞങ്ങൾ രണ്ടരും കൂടെ അങ്ങനെ അടക്കിയതോ അപ്പൊ നമ്മൾ ആരോടും ചോദിക്കണ്ടല്ലോ ഇല്ലെങ്കി നമ്മൾ അനുവാദം ചോദിച്ച് വിളിച്ച് കൊണ്ടുപോയി പിന്നെ അവരുടെ സം
ച്ച് വണ്ടിയെല്ലാം അനുവാദം ചോദിച്ചലും പോരാ ബസിന് ക്യാശ് തരണേ
അതെയതെ അത് ശരിയാണ് അതെ അതെ അതെ അല്ല ഇവര് കൊണ്ടുപോയി ഇവ വനനാണെ കൊണ്ടുപോണെങ്കി എന്നോട് പറയും അവിടം വരെ പോണെങ്കി അമ്പത്രൂപടെ പട്രോള് ഇവിടം വരാണെങ്കിൽ നൂറ് രൂപടെ പെട്രോള്
നൂറ് രൂപടെ ഇത് നൂറ് രൂപേന്റെ ഉണ്ടേ നമുക്ക് കറങ്ങി വന്നാലും ബാക്കി
അതെ അതെ അത് ഞാൻ എന്റെ നൂറ് രൂപക്ക് എന്റെ വണ്ടി പെട്രോൾ അടിച്ചു എനിക്ക് രണ്ട്മൂന്ന് വട്
ഓടിക്ക അതെ സ്വന്തായിട്ട് പഠിച്ചത് കാരണം നല്ല അടിപൊളി
കൊഴപ്പില്ലാണ്ട് നടന്നും പോകും
എത്ര ദിവസം കൊണ്ടാ പഠിച്ചേ?
ഞാൻ എനിക് ഞാൻ നേരത്തെ കുഞ്ഞായിരുത്തപ്പോ സൈക്കിൾ ഓടിക്കുന്ന സൈക്കിൾ ബാലൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തെ ക്ലാസ്സായിരുന്നു.
ആ
ഒരു ആ ഏഴെട്ടു ദിവസം കൊണ്ട് തന്നെ അത്യാവശ്യം പഠിച്ചു എന്നെ പുള്ളി ഇവിടെ നാട്ടിലുണ്ടായ സമയത്ത് കൊ ണ്ടോടിച്ച് പഠിപ്പിക്കു ആരുന്നു. അതുകൊണ്ടെനി ഏകദേശം ഒക്കെ അറിയായിരുന്നു കൊറച്ച് അങ്ങനെ ലൈസൻസ് എടുത്തു ലൈസൻസ് എടുത്ത് പിന്നത്തെ മാസം വണ്ടി എടുത്തു
ആ ഇപ്പ നല്ല ക്ലിയർ ആയി
അങ്ങനെ അന്നാലും ഓടിക്കാ അത്ര കൈ കളിഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ പുള്ളി പോയി ഞങ്ങളിങ്ങനെ ഓടിക്കും. എന്നിട്ട് ഇവിടുന്ന് ഞാൻ ഒ ഇവിടെ ഹസ്ബൻഡറിന്റെ വീട് വരെ മൂന്ന് മൂന്നര മണിക്കൂറുണ്ട് ഇവിടുന്ന് ഞാനും അവളും കൂടെ വണ്ടിക്ക് പോവും അവിടം വരെ
അങ്ങനെ പഠിച്ചെടുത്തു മിടുക്കി
അതെ അതെ അതെന്നെ പിന്നെ കൊഴപ്പല്ല കാര്യങ്ങളൊക്കെ അത് കാരണം വലിയ കൊഴപ്പല്ലാണ്ട് കാര്യങ്ങള് നടന്നുപോണ്ട്
അതെ അതെ പിന്നെ ചേട്ടായിന്റെ അമ്മയാണോ